ഹലോ
ഹലോ ഹലോ ഹലോ
ഹലോ കേക് ക്ണ്ടോ
ആ കേൾക്കണ്ട് അങ്ങട്ട് കേൾക്കില്ലേ കേൾക്കില്ലേ
ആ ഇപ്പ കേക്കാണ്ട് ഇപ്പ കേക്കാണ്ട്
ആ ആ എന്തൊക്കെ വർത്താനം
നല്ലർ ത്താനം സുഖാണ്
എ എ
ചായുടിക്കെ കഴിഞ്ഞോ
ഓ ചായുടി യ്ഞ്ഞു ഉ ഉം
ആ ആ ആ ഉം എന്താ കടി
കടി ബേക്കറിയാണ്
ഞാൻ ആ ആ ഞാൻ കൂരം വറത്ത്ക്കാ
എന്താ കടി ഏ ഏ ഏ ആ ആ ആ ആ ഇണ്ട് അറിം അവിന്നെ കൊറെ ദിവസം പറ്റല്ലോ ല്ലേ
ആഹ് പറ്റും ഞമ്മള് നല്ല മുരിക്കന വറുത്താ കുറേ ദിവസം ഉപയോഗിക്കാം
ആഹ് ഉപയോഗിക്കാ നമുക്ക് പിന്നീം പ്പളും ഇങ്ങനെ കുപ്പിട്ട് വച്ചാല് അൾക്കിലിട്ടച്ചാ
ആ കുട്ടികളൊക്കെ
ഹലോ
ആ
ആ ആ എന്താ ചോറിനു
ആ ഉച്ചക്ക് ചോറുതനെന്ന അതന്നെ വൈകുന്നേരത്തും കഴിക്ക്കാ
ആ ആ എന്നാ ഇനി ഒരു നേരത്തെ നോക്കിയാ മതില്ലേ
ഉം എന്നെ നടക്കും ഉള്ളൂ രണ്ട് നേരത്തെ ഉണ്ടാക്കലൊന്നും നടക്കൂല എപ്പഴേലുംമൊക്കെ കൂട്ടാനോ ആ ചോറൊക്കെ കുറവുള്ള ദിവസങ്ങളില് എന്തേലും ഒരു കടി ഉണ്ടാക്കും വൈകുന്നേരത്ത ഉം മഴണ്ടോ അങ്ങനെ വെയിലോ മഴയോ
ഇന്ന് നല്ല വെയിലാണ്
ആ ഇവിടേന്ന് വെയിലാണ് ഇന്നു
ആഹ് ഇപ്പ അങ്ങനെ ചെറുതായിട്ട് മഴാക്കാറുണ്ട്
ആ ചിലപ്പോ രാത്രിക്ക്
ചിലപ്പോ രാത്രിലത്തേക്കുയൊക്കെ പെയ്യുണ്ടാവും ആഹ് ആ രാത്രിക്ക് പെയ്യുന്ന ഒന്നും രാവിലെ അല്ല ഇപ്പം നല്ല വെയിൽ ഇനി പകൽ ഉച്ചക്കൊക്കെ ഉം തോരടത്തുതൊക്കെ ഉണങ്ങി ആ ആ ഓക്കെ ഉണങ്ങി കിട്ടിന് ഇന്നലെ ഇന്നലെയും ചെറുതായിട്ടൊക്കെ വ്യക്തമായ പിന്നെ
ചാറല്ലേ ആം ആ അവിടെ അങ്ങനെ തന്നെയായിരുന്നു ഉം രാവിലെൊക്കെ ഒന്ന് ഇടയിലൊക്കെ ഒന്ന് ചാറി പോകും കു ചെയ
ആ ചറിപോകല്ല് അത്രേള്ളു
ഉം... എന്താ രാവിലെ ചായടെ കടിയൊക്കെ ഉണ്ടാക്കി നീങ്ങൾ
രാവിലെ ഇഡലി ഉണ്ടാക്കും ദോശ, പത്തിരി അങ്ങനെന്ന ഇങ്ങനെ
ആം ആം
നിങ്ങളുയേന്ന ഉണ്ടാകാൽ ആ ഇണ്ട് ഇണ്ട് ഇട്ടണ്ട്ോക്കെ കളി കടുക്ക്
ഉം അങ്ങനെയൊക്കെ തന്നെ ഇണ്ടാക്കുക പുട്ടോ ദോശയെ
ആം ആ ആ ആ
അപ്പൊ അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടാക്കും
ഉം ഉം
ഉം.....
ഇന്നു കുട്ടികൾക്കുയൊക്കെ ലീവ് ആണല്ലോല്ലേ
ആഹ് ഒന്ന് ശനിയാഴ്ചായിട്ട് ലീവാണ്
ആ ഇന്നുന്നാള്ളയും ലീവ് മദ്രസ് ഉണ്ടാവല്ലോള്ളു
ആം.. ആ മദ്രസ ചെറിയ ആൾക്ക് രാവിലെ ആയിരുന്നു മദ്രസ മറ്റാൾക്ക് ഇനിയിപ്പോ എത്രയാണ്
ആഹ് രാത്രി മദ്രാസണ്ട് ല്ലെ പ്പം
ആഹ് രാവിലെ ആ വല്ല്യ കുട്ടിൾക്ക് രാത്രിയ
ഏഹ് കൊറെ സ്ഥലത്ത് രാത്രിയത്ത ഒഴിവാക്കിണ്ല്ലേ
ഉം ചിലവിടത്തൊക്കെ ഇപ്പ അങ്ങനെ പറയുന്ന കേട്ടും ആഹ് രാവിലെണ്
ഉം ഇവിടെക്കെ ഒഴിവാക്കിന്ന അങ്ങനെ രാത്രിക്കത് ആഹ് ആഹ് രാവിലെ ലെ ആറു മണിയൊക്കെ ആവുമ്പോ ണ്ടാവാ മ് മ് ആഹ് ആദ്യൊക്കെ രാത്രി തന്നെ അല്ലേനിണ്ടായന് ഇപ്പം ഇപ്പം രാത്രിയത്തെ ഒയിവാക്കിയതാ
ഉം രാ അത്ര ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്
ആഹ് ബുദ്ധിമുട്ടാണ് ഞമ്മൾ ഇപ്പോനി ആരെങ്കിലുണ്ടായാൽ കൊണ്ടരനോ ക്കാളുണ്ടെങ്കി കൊയപ്പല്ല അല്ലെങ്കില് ബുദ്ധിമു
ഉം ഉം മക്കൾ ക്ക് പേടിയാണ് ഇപ്പോപ്പിന്നെ വണ്ടിലിക്കെയാണ് ഇവിടൊക്കെ മദ്രസേ പോവുമ്പോളൊക്കെ വണ്ടീലാണ് രാവിലെ പാല് ഉം വല്ല്യ കുട്ട്യാളെ കാണുമ്പോ പ്പ ണ്ട് പോവാനൊക്കെ
ആഹ് ആഹ് ശെരി ആഹ്
ഉം
ആ ആദ്യോക്കെപ്പോ രാ ത്രി ഒക്കെ പോയിനി ഇപ്പൊങ്ങനെ പോക പറഞ്ഞയക്കാനൊന്നും പറ്റൂലല്ലോ ഒറ്റ
മ് ഇപ്പത്തെ കാലത്ത് പേടിയാണ്. നായിക്കളുണ്ടാവും പന്നിയള്ണ്ടാവും ഉം പറയണെക്ക മ് വരുമ്പോ പന്നിയൾണ്ടാവും സൈക്കൾമല പോവ്വ. അപ്പൊരു പോക്കാണ് പോ ഇങ്ങട്ട് വര്മ്പം. പേടിയായിറ്റ് ഞങ്ങള് ഉസ് പീട്ല് പോവ്വാ ചെയ്യാന്ന്.
ആ അ പന്നിയാൾണ്ടാവും. പന്നിള് നല്ലോ രാത്രിയെറങ്ങല്.
ഉം ഞങ്ങളെ ഇബ്ടത്തെ മദ്രസ്സേക്ക് കൊറേ ആ കൊറച്ചാണ്ട് പോവാനുണ്ട് അപ്പോ പേടിയാണോനിക്ക്.
പിന്നെ ഇപ്പോ പിന്നെ വണ്ടീലാണ് എല്ലാരും പറഞ്ഞയക്കണത്
ഉം ഇബടെ രാത്രികാരെ പെ കുട്ട്യളൊക്കെ വണ്ടീൽ വരും ചെ ക്കമ്മാരൊക്കെ ഇങ്ങനെ സൈക്കൾമേ വണ്ടിന്റെ പിന്നാ വേഗം വരാ ചെയ്യാന്നൊക്കെ പ
ആ ആ ആ ആ അല്ലെ പന്നിയാളൊക്കെ
ഉം ഉം ഉം പേടിയാണപ്പോ.
ഉം ഉം പേടി യാണതന്നെ.
ത്തന്നെണ്ടായി രാവിലങ്ങനെ ഉം ഇവിടെ ഡിറ്റോറിയം ഒക്കെ ഉണ്ടാവുമല്ലോ അതിക്ക് കല്യാണത്തിന് നമ്മള് എറച്ചിയൊക്കെ രാവിലെ കൊണ്ടുപോയി കൊടുക്കാൻ പോകുമല്ലോ അപ്പോൾ ഓട്ടോറിക്ഷേൽ ഇങ്ങനെ ആള് വാട പോവ്വാണ് ഇത്ര രാവിലെ പുലർ ചെ നല്ല വെളിച്ചം വെക്കണീന്റെ മുന്നേ അപ്പൊ പന്നി മുന്നിക്ക് ചാടീട്ട് എന്താണ് ഓട്രക്ഷ മറിഞ്ഞിട്ട് ആള് മരിച്ചു ആ ആ ഉം ഉം എന്നിട്ടയാള് രണ്ടീസൊക്കെ ആശുപത്രിയിൽ കെടന്നി ട്ട് പിന്നെ മരിക്കുകയും ചെയ്തു. അയിന്റെ ശേഷൊക്കെ പേടിയാണ്.
ആ അതെ എന്റെ മുന്നിൽ
ഉം പിന്നെ ഓല് ഒ ഒന്നായിട്ടല്ല വരേ ഒരു കൂ ട്ടായിറ്റാ വരി.
ആ ഒരു കൂട്ടായിട്ടാണ് വരിക. ഓര് മുന്നിലാണ് മുന്നിലാണ് പെടും ഉം ഉം ആ പാടാണ്.
അപ്പോ അതിന്റെ ഉം ഉം അപ്പോ ഞങ്ങള് ഞാനൊക്കെ നോമ്പിനൊക്കെ പുലർച്ചക്ക് എണിച്ചാ കാണാ അങ്ങനെ പാടത്തുക്കൂടങ്ങനെ തോടും ഇവിടെ കേറി രണ്ടു റൂമൊക്കെ കേറും. ഉം
ആ ആ ആ ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ പാടെ ഞങ്ങളിത ഞങ്ങള തായെന്താണേ കൗതോട്ടങ്ങനെയാണ് ചാളീല് ചളി തണ്ടായാലേ നല്ലോണം
ഇണ്ടാവും ഉം
ഉം പന്നികളെ നായ് കളുണ്ട് ഇഷ്ട്ടം പോലുണ്ട് ഉം
അതൊക്കെ ശല്യണ് ഇപ്പോ ആദ്യത്തെ പോലെ രാത്രി ക്ലാസിനും മറ്റും പണ്ടൊക്കെ പോമ്പം നമുക്ക് നല്ല രസായിരുന്നു നമ്മളൊക്കെ പഠിക്കുമ്പോ
ആഹ് ഞമ്മള അമ്മള് കാലൊക്കെ രസേനി എല്ലാവരും പാടെ പോകുമ്പോ രസേനി അന്ന് പേടില്ലേനിം ഇമ്മാർക്കും പേടില്ലനില്ലോ പറഞ്ഞയക്കും ആ എല്ലിരും പാടെല്ലെ ഏ അവനോൻ അവനോൻ്റെ കാര്യം നോക്കി അങ്ങനെ പോവല്ലേ
ആഹ്
ഉം പിന്നെപ്പ അങ്ങനെ പറഞ്ഞ അയക്കാനന്നെ ഇതൊക്കെള്ളോണ്ട് പേടിയാണ് അന്ന് ഒന്നും പന്നിന്നൊന്നും ഇല്യാനില്ലോ
ഉം അപ്പളാണ് ഞമ്മള് നാട്ട് ബട്ന്ന്ക്കെ പന്ന് പന്നീന്നൊക്കന്ന് പറയുന്നേട്ടിട്ട്ണ്ടാവും ന്നൊള്ളൂ
ആഹ് ആഹ് അതെന്നെ ആഹ് പന്നിനെ അന്ന് കാണേല്ല ഞാവിടെ ഇല്ലേനിം നാട്ടിലൊന്നും ഇല്ലേനിയല്ലോ ഇപ്പളാണ് പന്നി ക എറങ്ങിയത്
ഉം
ഉം ഉം
ഉം ഇങ്ങനെ ഇങ്ങളെന്തേലും ഒക്കെ ഇണ്ടാക്കോ പച്ചക്കറി എന്തേലുക്കെ
ആഹ് പച്ചക്കറി ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇണ്ടാക്കും ഇങ്ങനെ ചേമ്പ് പൂള അങ്ങനെത്തൊക്കെ ഇണ്ടാക്കും ഇങ്ങനെ
ആ
നമ്മളാവശ്യത്തിള്ളങ്ങനെ
ആ ആ ആ മുരിങ്ങ-
ആ ആ മുരിങ്ങണ്ട് മുരിങ്ങണ്ട് പിന്നെ അമ ത്തന് മത്തൻ്റെ വള്ളി ഇണ്ടായിനിപ്പോ ഇങ്ങനെ പടർന്നിങ്ങനെ പോയി അത്ണ്ട് കായിണ്ടാ ട്ടില്ല
ആഹ് ഉം മത്തൻ്റെ എലമ്മക്ക് കൂട്ടാൻ വെച്ച നല്ലരസാ
ആഹ് ആഹ് കൂട്ടാൻ വെ ച്ച രസാണ് ഉ
ആഹ് ഉം വേറെ ഒരു ചൊയക്കാണ്
ആഹ് ചെയ്യാണ് ആഹ് രസാണ് അതെന്നെ മത്തൻ്റെ രസാണ് കുമ്പളം കുമ്പളത്തിൻ്റെ എല മ ത്തൻ്റെ എല
ഉം ഉം ബടത്തെ ഇമ്മാക്കൊക്കെ നല്ല ഇഷ്ടാണ് ബടെം ഇണ്ടായിരുന്നു ഇപ്പ ഇല്ല്യ ആഹ്
എഹ് ഏ
നമ്മുക്ക് ഒന്നും കൂട്ടാല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ എന്തേലുക്കെ ഇണ്ടങ്കിലെ നമ്മു
ആഹ് അത് മതി ഉം ഉം എന്നു ഇപ്പം കൂട്ടാണ്ടാവൂല്ലല്ലോ ഉം ഉം
ഉം അങ്ങനെ
പിന്നെ എലകളൊക്കെ തിന്നുന്നതും നല്ല
ഞങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതിന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റൊ ന്നില്ല
റ്റൂല നമ്
ആ ഓൽക്ക് എർച്ചിയും മീനും എ റച്ചി പൊരിച്ചത് ഒക്കെ ഓല്ക്ക് പറ്റുള്ളൂ. മ് മ് മ് പിന്നെങ്ങനെ ചെടികളൊക്കെ ഇണ്ടാക്കോ ഇങ്ങള്
ഏ
ചെടിളൊക്കെ ഇ ണ്ടാക്കോ യ്ക്ക
ആ ചെടികളും ചെറുതായിട്ട് ഒക്കെ ങ്ങനെ ണ്ട് പത്തുമണി മുല്ല അങ്ങനെ കടലാസ് ചെടി പ്പം കുഴിച്ചിട്ട് ഇല്ലെനി പ്പം കുയ്ച്ച്ട്ട്ണ് അടുത്ത വീട്ടിൽ വെട്ടിയപ്പോൾ അങ്ങനെ കുഴിച്ചിട്ട്ണ്
ചെടികളൊക്കെ വെച്ചാൽ രസാണ് ഞാനും കൊറേ ഒക്കെ വയ്ക്കും
ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കണം കുട്ടികളെ നോക്കുമ്പോലെ നോക്കി നടക്കണം
നോക്കണം ഉം പ്പത്തെ കാലത്ത് അയ്നൊന്നും പ്പം നേരല്ല.
രാവിലെ അമ്മളെ പണി ഇത് കഴിഞ്ഞാല് പിന്നെ ഉമസ് സമയെല്ല അയിന് അല്ലെങ്കി അയിനാട്ട എത് പ്പൊരുങ്ങണം ഉം ചെടി ണ്ടോ
ന്നാലും വടെ നിക്കുഷ്ട്ടാണ് പൂക്കളൊക്കെ ങ്ങെനെ കാണുമ്പോ ഇഷ്ടാണ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കാണുമ്പൊ അപ്പോൾ അങ്ങനെ കൊടുന്നു വെക്കു ക്കെ ചെയ്യുംന്ന നോക് നേര് ദിർനോ നോക്കി നടതണങ്കി നമ്മളെയ്ക്കൊണ്ടാവുല്ല
ഏ ഏ പിന്നെ ചെടിച്ചട്ടി അതൊക്കെ വാണം
അപ്പോഅ ഉം എന്നാ ശരി ന്നങ് ഒ ഹ്
ആ ശരി ശരി